ഹലോ
ഹലോ
ആഹ് എന്തൊക്കെ വർത്താനം?
എന്തൊക്കെ അങ്ങനെ പോണ് കൊഴപ്പൊന്നൂല്ല.
ഉം ചോറുന്നോ?
ആഹ് ചോറയ്ച്ച്
ഉം എന്താ ഫുഡ്ഡ്?
ഫുഡ് സാധാ ചോറ് സാധാ ചോറും കുമ്പളങ്ങക്കറീം മീൻ പൊരിച്ചോം.
തേൻ പിന്നെ
പിന്നെ
മഴയുണ്ടോന്ന്?
ഇല്ല ഇന്ന് നല്ല വെയിലാ.
ആ രാവിലെ പെയ്തീനോ?
രാവിലെ കൊറച്ച്. കൊറച്ച് ഒരു മൂടല് പോലെ ണ്ടെയ്ര്ന്നു.
ഉം ഇപ്പ നല്ല വെയിലാ?
വേറെന്തെ
വേറെന്തൊക്കെ നല്ല വർത്താനാണ്.
ഉം ഉം
ഉം
എന്തേലും ബിസിനസ്സ് ചെയ്യാൻ താല്പര്യണ്ടോ? ആഹ് ഇണ്ട്.
ബിസിനസ് ചെയ് ആ ബിസിനസ്സ് ചെയ്യാൻ താൽ
പിന്നെ ഈ വളകൾ ഓർണമെന്റ്സ് വെച്ച്ക്കാണ്ടോ അങ്ങനെന്തേലും?
ഓർണമെൻസോ?
ഉം
ഉം
വെറ്തെരിക്കുമ്പോ ഇങ്ങനെ ചെയ്യാനാഗ്രഹണ്ടോ?
ആഗ്രഹൊക്ക്ണ്ട്.
ച്ചാലിൻട്രസ്റ്റ്ണ്ട് അതിനു മുണ്ട് മാറ്റുമ്പോ തന്നെല്ലമുക്ക് അറിയൊള്ളു.
മ് ക്ഷെ ബിസിനസ് ചെയ്യാനാ റ്റ്ങ്ങൾ ഇ കയ്യില് നമ്മള കയ്യില് കൊറച്ച് പൈസ വാണ്ടെ?
ഉം അത്രയൊന്നു വാണന്നില്ല ഒരു പത്തഞ്ഞ് അഞ്ഞൂറ് നമ്മളെട്ത്ത് എത്ര ഉള്ളെന്ന് ഉ ണ്ടെങ്കിൽ അയിനനുസരിച്ച് മതി.
ഉം
ഇഞ്ഞ്പ്പോ നൂറ് രൂപയൊള്ളൂന്നച്ചാ നൂറ് രൂപ മതി. ന്നാ അയ്ന് അയിന് കിട്ടുന്നതെന്താ ആഹ ചെയ്യ താല്പര്യൻണ്ട്. ഞാന് ഒന്ന് രണ്ട് വർക്ക്ഞ്ഞ്പ്പോ ആഹ ചെയ്യാൻ താല്പര്യണ്ട്, കാരണെന്താച്ചാ ഇൻക്ക് അയിൻ്റൊരു ഐഡിയ ഇൻക്കറിയാ പ്പതോണ്ട് താല്പര്യണ്ടെങ്കി
ഉം
കൂടാലോന്നെരുതീട്ട്. പിന്നെ
ഉം പിന്നെ മക്കളൊക്കെ സ്കൂക്കോയോ എന്ത് ബിസിനസ് ചെയ്യണന്നറഞ്ഞെ?
ക്രാഫ്റ്റ് വർക്ക്, ഓർണമെന്റ്സോ അങ്ങനെന്തേലും.
അ അ ഇന്നെല്ലാരുപ്പ അങ്ങനെ ഓരോ ഓരോരോ ബിസിനസോണ്ട് നടക്കാണ് ആരന്ന്പ്പോ വെറുതെ വീട്ടിലിരി ആക്കണലല്ല
ആ അതെ
ഉം എന്തെങ്കിലും ആയിറ്റം അല്ലെങ്ക വല പിന്നെ പഠിച്ചങ്ങാണ്ട്ും വല്ല ടീച്ചറോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ടി ടി സി ഒക്കെ എടുത്ത് എടുക്കും അല്ലെങ്കിൽ ഇങ്ങനെ പോല കഴുത്തൊഴയിലായിട്ട് അങ്ങനെ എന്തേലുംൊക്കെ കഴിക്കന്ന് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ആരൊന്ന വെറുതെ വീട്ടിലിരിക്കണല
ആഹ
അഹ ഉം ഉം ഇതിന്റെ മുന്നേ എന്തെങ്കിലും വർക്ക് ചെയ്തന്നോ
ഇല്ലേ ചെയ്തിട്ടില്ല ചെയ്യണം ഞാൻ സ്റ്റാർട്ടിങ് വേണം അപ്പ അതാ ചോദിച്ചത് എന്തിനേലും ആഗ്രഹം ഉണ്ടോന്നില്ലേന്
എനിക്ക് ആഗ്രഹൊക്കണ്ട പക്ഷേ ഈ കയ്യിൽന്ന് നമ്മളിങ്ങനെ ബിസിനസ്സ ആകുമ്പോ കയ്യില് കൊറച്ച് പൈസ വാണ്ടേ ആഹ ആ ആ
ഹം
അതാണ് നിങ്ങക്ക് അങ്ങനെ ഹസ്ബൻഡ സപ്പോർട്ടാണോ എന്ത് ബിസിനസ് ചെയ്യാനും
ആഹ അതെ അതെ ഉം നല്ല സപ്പോർട്ടാണ്
ഒരുട്ട
എന ചെയ
ഹസ്ബൻഡ അങ്ങനെ പറത്ത പോവാനൊക്കെ ആയി സമ്മതിക്കോ ഉ െ
എവിടെ വേണേിലും പോവാ
ടൂറൊക്കെ പോവാലുണ്ടോ
നൂരൊന്നും പോവലില്ല ആ അത് അവന ആവശ്യം
ങ്ങനെ അല്ല മക്കളെയും കൊണ്ടൊക്കെ ഇങ്ങനെ അങ്ങനെ ടൂറ് പാർക്ക് അങ്ങനെ ഒക്കെ പോലുണ്ടോ
ഇല്ല ഞാാന് തനിച്ചു പോല എന്റെ ആങ്ങളെയോ അല്ലെ എന്റെ മധരയോ ആരല്ലോ ഉണ്ടാവും ആരെിലും ഒരാൾ കൂടെ ഇണ്ടാവുന്നാലും ഇപ്രാവശ്യം ഇല്ലല്ല ഇപ്രാവശ്യം അങ്ങനെ പോകാൻ ചാൻസിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വരെ ബീച്ചിലും പാർക്കിലൊക്കെ പോയിണ സിനമാാക്കക്ക പോയില
ആ സിനിമക്കും പോലുണ്ടോ ഇല്ലല്ല സിനിമ ആണലില്ല
ആഹ തതിീയേറ്ററിലൊക്കെ പോയി സിനിമണ്ട്
ഞാന് ഇതുവരെ തിയേറ്ററെ കണ്ടിട്ടില്ല
ആഹ ഞൻ രണ്ടാമത്തെ പ്രാവശ്യാട്ടോ
ആഹ
അനം
എങ്ങനെയാണ് എങ്ങനെയാണ് ആരപ്പ പോലെ തിയേറ്റർക്കൊക്കെ
ണ്ടാവും വേറെ ആരുും ഉണ്ടാവല്ലോ
ആ അപ്പൊ ഹസ്ബൻഡ
ആ അവനെ ഫോണ്. ഇല്ല ഹസ്ബൻഡിനു അയിലൊന്നും ഇന്ട്രസ്റ്റ് ഇല്ല.
ആ
അവരു അവരടെ ചെക്കന്മാരും കൂടെ പോകുന്നല്ലാതെ, നമ് നമ്മളെ അങ്ങനെ കമ്പനി കൂട്ടലൊന്നുവില്ല.
ഉം മക്കള് പാർക്കിൽ പോകണ അങ്ങനെ പറയില്ല?
ഇല്ലാ ആ പാർക്കില് ഓ അവർക്ക് കഴിയണം തിയേറ്ററി പോകന്നുണ്ടെങ്കി പിന്നെ പാർക്ക് ക്കൊന്നും അവർക്ക് വേണ്ട.
ആ മക്കളും പോവലുണ്ടോ എപ്പളും?
മക്കള് പാർക്ക് ചാടെ ചെറിയൊരു ആ സിനിമ കാണാനന്നെ, പാർക്കില് സിനിമക്കൊ പാർക്കിലോന്ന് ചോദിച്ചാൽ സിനിമ കാണനന്ന് ഓപ്ഷൻ തരും. ആർക്കൊക്കായിട്ട് ഞങ്ങള് പോയി ഞങ്ങൾ ചെറിയൊരു പാർക്കില് പോകും ഇങ്ങനെ ടിക്കറ്റ് ഒന്നും ഇല്ലാത്ത ചെറിയ ഓ ഏരിങ്ങാണ്ടുള്ള
ആ ആ
അയിലങ്ങു പോവും. അവിടൊരു ഡാമുണ്ട് ചെറിയൊരു ഡാമുണ്ട് വീടിന്റെ അടുത്ത്
ഉം
അവിടെ പോയി കൊറേ കാറ്റൊക്കെ കൊണ്ട് കൊറച്ചേരങ്ങനെ മിണ്ടീം പറഞ്ഞും ഇരി
എൻജോയ്മെന്റ് ചെയ്ത് പോര്വല്ലേ?
ആ അതേ ആടെന്റെയൊരു കസിനുണ്ട് പിന്നെ എന്റെ ഒരു ആ രണ്ടു മൂന്ന് കസിൻ ഉണ്ട് പിന്നെന്റെ ഒരു ബ്രദറുണ്ട് ബ്രദറാ കൊണ്ടുപോകാ എല്ലാരേം. ഞങ്ങളുടെ ഫാമിലി മൊത്തം ഗേൾസ് ആണ് അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങളൊറ്റക്കങ്ങനെ പോകലൊന്നുമില്ല പൊറത്തെവിടേം.
ആഹ് ആഹ്
രണ്ട് ബ്രദറുണ്ടയില് ഒരു ബ്രദറ് ഇവിടെണ്ട് എന്റെ സ്വന്തം ബ്രദറ്, പിന്നെ വേറൊന്ന്
കസിന്റെ ബ്രദറാ ഉം അപ്പൊ അത് ഗൾഫിലാണ് അവൻ നാട്ടിലില്ല.
ഏഹ്
അപ്പൊ അങ്ങനെ ഞങ്ങള് അങ്ങനെ എൻജോയ് ചെയ്യാൻ പോകും എപ്പഴൊന്നുല്ല കൊല്ലത്തിലെപ്പഴേങ്കിലും ഒക്കെ ആയിറ്റ്.
അങ്ങനെ ഫ്രീ ഒക്കെ ആകുമ്പലേ?
ആ ഫ്രീയൊക്കെയാവുമ്പോ
ആഹ് ആഹ്
പർച്ചേസ് ചെയ്യല്ണ്ടോ ഡ്രെസ്സും കാര്യൊക്കെ?
എങ്ങനെ?
പർച്ചേസിങ് നടത്തല്ണ്ടോ
ഏഹ് ഇൽ അങ്ങനെ പർച്ചേസില്ല എങ്ങനെ കല്യാണങ്ങളൊക്കെ ആവുമ്പ പർച്ചേസ് ചെയ്യും.
ആഹ്
അല്ലാതെ എപ്പളും പർച്ചേസ് ചെയ്യൊന്നില്ല
ആഹ് പ്പ പെരുന്നാളൊക്കെ കഴിഞ്ഞ കാരണം ഒക്കെ എല്ലാർക്കും ഇട്ത്തിട്ടുണ്ടാവൂല്ലേ?
ഉം ഉം
ഉം വടെ അങ്ങനെന്നെ
ഇഞ്ഞെന്താ വൈന്നാരത്തിനു എന്താ സ്പെഷ്യല്
വൈകുന്നേരം സ്പെഷ്യല് പറയാനൊന്നുല്ല ഈയുള്ള ചോറിന്റെ ബാലൻസ് ഉണ്ടാവും ചെൽപ്പോ കഴിഞ്ഞ് എങ്കിൽ എന്തേലും അപ്പ പിടിച്ച്ണ്ടാവും ആഹ് ചോറെന്നെ കഴിക്ക ചോറ് കഴിക്കല് കറിയും ചെലപ്പോ നെയ്ച്ചോറ് എന്തേലും വെക്കണം കാരണം കു ട്ട്യാള് ഉണ്ടായതോണ്ട് അവർക്ക്‌ എന്തേലും സ്പെഷ്യല് പറയുമ്പോ ഉണ്ടാക്കണം
ഉം ഫുഡ് പൊറത്ത് പോയി ഫുഡൊക്കെ കഴിക്കോ ഹോട്ടലിലൊക്കെ പോയിട്ട്
പക്ഷേ എടക്ക് പോയി കഴിക്കും ഇങ്ങനെ പൊറത്തെന്തേലും ആവശ്യത്തിന് അറങ്ങാണെന്നുണ്ടെങ്കിൽ പോയി കഴിക്കും അല്ലാതെ അതിനായിട്ട് പോകൊന്നില്ല ഉം പിന്നെന്താങ്ങനെ പോണ് കൊഴപ്പൊന്നുല്ല സുഖം തയ്ക്കാനറിയോ ഡ്രസ്സൊക്കെ വാങ്ങിയാല്
ഇല്ല ഞാന് ഷെയ്പാക്ക അങ്ങനെ അല്ലാതേ തുണി എടുത്ത് വെട്ടി അത് തയ്ക്കലൊന്നുല്ല
ആഹ് കസ്റ്റമറ് ഉണ്ടാവലുണ്ടോ?
എങ്ങനെ?
കസ്റ്റമറൊക്കെ ഉണ്ടോ അങ്ങൻത്തിന്
ആഹ് ണ്ട്
ആഹ്
ഉം ന്നയ്ക്കോട്ടെന്നാ
ആഹ് ശരി